അല്ല ഹലാ
ആ കേക്കണില്ലേ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
എന്താ പണി ഫുഡൊക്കെ കയിച്ചോ
ആ ഫുഡൊക്കെ കഴിച്ചു
എന്താ സ്പെഷ്യല് ന്തെങ്കിലും ണ്ടോ സണ്ടേയല്ലേ
സ്പെഷ്യൽ എന്താ ബീഫ് ഉണ്ടാക്കിക്ക്ണ് ചോറ്
ആഹ ആഹ ആഹ അങ്ങനെ എല്ലാ പെരെ എല്ലാ തും വെ
വെള്ളിയാഴ്ചയാണ് ഞങ്ങള ഈ ഭാഗത്തൊക്കെ ഞായറാഴ്ച
തന്നെ അറവും കാര്യങ്ങളും ഒക്കെ ഞാറായ്ച്ചേ ണ്ടാവാ ഏഹ് ഏഹ് ഏഹ്
പിന്നെന്നുംണ്ടാവും അങ്ങാടിൽണ്ടാവും ഇവിടെ ഞമ്മളവടെ
അല്ല വെ വെള്ളി പ്രത്യേകിച്ചാണ് ണ്ടാവ എല്ലോട്ത്തും ഏ വെള്ളി പ്രത്യേകിച്ചായിട്ട് എല്ലോട്ത്തും എന്നും ഉണ്ടാകും ക്ഷെ വെള്ളി പ്രത്യേക ആഹ ആഹ അമ്മേക്കും എല്ലാവരും വാങ്ങല് നിങ്ങളവിടെ ആഹ ആ അന്നായിരിക്കും എല്ല എല്ലായിടത്തും ആ ഞാൻ വെള്ളിയാഴ്ച വാങ്ങണ സ്ഥല ആയതൊണ്ട്ഞൾ ഞറാഴ്ക്ക വാങ്ങ അല്ലല്ലത് ഉം പിന്നെ എന്തൊക്കെയണ്ടെ മഴയൊക്കെണ്ടോ ആഹ് ഞങ്ങൾക്ക്ിന് തേങ്ങാ ചോറും ചിക്കൻ കറിയാണ് ആഹ് ഇവിടെന്ന് മഴയാണ് ച ശം തുടങ്ങിയ ദാനമായ
മയങ്കലമന്നീരുന്നു പിന്നെ അങ്ങനെ നല്ല ചാറി പോയിട്ടുള്ളൂ ഇപ്പ അത നല്ല വേയില്ല
ആഹ ഇല്ല അവിടെ ഡ്രസ്സ ഒന്ന ഒന്ന് അല തിരുമ്പല കഴിഞ്ഞാൽ തൊരടൻേണ്ടി നി പത്തിന് മഴെയ്തു പിന്നെ പുറത്ത് ഇല്ല ീറ്റിന്റെ ചോട്ടിലിട്ടേക്ക അല്ല മഴയാണ് മഴ പെയ്തിട്ട് കൊറേ ദിവസമായി കൊറേ ദിവസമായി ഇങ്ങനെ മൂ ഇടങ്ങിട്ട ഇപ്പ ഇന്നിപ്പോ മായ പെയ്യണണ്ട് മഴ ഇല്ല കഞ്ഞാലും പറ്റലല്ലോ ഉം പിന്നെ എന്തൊക്കെ എന്താ കുട്ടികളൊക്കെല്ലേ വീട്ടില് ആ അവിടെണ്ട് എന്നിപ്പ ഒഴിവായണ്ടോക്കെ അവിടെണ്ട്
ഹ്
ഉ നിങ്ങളെ നിങ്ങളെ മക്കളൊക്കെ ആ ഇല്ല അത് എല്ലാണ്ട് പോവല തല ആ അഉച്ചക്ക് കഴിയുന്നത് ഓലെ വിടലില്ല വൈകുന്നേരം രാവിലെയൊക്കെ കളിക്ക
ആഹ വൈകുന്നേര നാ
ഇനി ആ ആ് അങ്ങനെയൊക്കെ വിടലള്ളൂ ഇനി പോയാലും മരി ബാങ്ക് കൊടുത്തിട്ടേ എത്തുള്ളു അപ്പ പിന്നെ അപ്പളെന്നെ വിടുള്ളൂ ഉച്ചക്ക് പോയാലും ചോറ് തിന്നാനും കൂട വരൂല അങ്ങനെയൊക്കെയാണ് കളിക്കാൻ പോയാല സമയം പോണ അവർക്ക്റിയില്ല
ആഹ നക്കല്ലേ മൂന്നാൺ കു കുട്ടികൾ വന്ന്
ആ അല്ല എനിക്ക് രണ്ടാണും ഒരു പെണ്ണും
ആഹ
ആഹ നിങ്ങൾക്കോ വല്ല്യത്
വല്തില് ആഹ
ആ ആ രണ്ട പേർക്കും ചേർ ആ് ആഹ് നിങ്ങൾക്കോ
എനിക്ക് മൂന്നാള് വലുത് രണ്ട പെണ്ണും ചെറുതാണും
ആ പെൺകുട്ടികൾ വലിയതാ്യ ആ വലി ഏകദേശാ പഠിത്തം കഴിഞ്ഞു പഠിക്കണോ ഏ ആ
ഉ
ആഹ എക്ക് കുട്ടികൾുണ്ടാവോ ആ ആ ആഹ
രണ്ടാമത്തോള ഇപ്പൊ പ്ലസ ടു കഴിഞ്ഞ് നിക്കണ്
ഡിഗ്രിക്ക
ഓള് ഡിഗ്രി പോണില്ലേ നേഴ്സിങ് നോക്കണം മക്ക് ഇന്നലെക്കങ്ങോ രോ- കോളേജിൽ നിന്ന്
ആഹ ആഹ ആഹ ആഹ ആഹ വീട്ടില് എങ്ങനെ കൃഷിയൊക്കെ ചെയ്യണ്ടോ
അഹ് അഹ് ഏ ആ ഒന്നൂല്ല സ്ഥലണ്ടാ ഇങ്ങളിക്ക്
കുറച്ച് സ്ഥലള്ളൂ അതന്നെ ഏർ കൃഷിക്കുള്ള സ്ഥലമൊന്നുമല്ല വീട് കഴിഞ്ഞതാണ്ട് പിന്നെ കൊ സ്ഥലല്ല പിന്നെ പുല്ലും കാടും ഒക്കെ നറഞ്ഞി പ്പന്നപ്പ പണി ഇന്നലും ഇന്നൊക്കെ
ആഹ സ്ഥലംണ്ടാവനൽ നമുക്ക് നന്നാക്ക നന്നാക്കാനൻ ഒഴിവില്ലാത്ത കൊണ്ട് സ്ഥലം ഇല്ലാതിക്കാ നല്ലത്
ആഹ അതന്നെ നല്ലത് ആഹ മഴ എണുപ്പെയ്താലേ പുല്ലല്ലേ
ആഹ ആ് മഴേതാല് അതെന്നെ പണി പുല് വളർത്താനും പേടിയാണ് പാമ്പുകള് ഒക്ക പേടിയപ്പെല്ലോടത്തും പാമ്പ് കണ്ടായിക്കണോ ആ പിന്നെ നമുക്ക് മുറ്റത്ത് വല്ലാണ്ട് പുല്ല് വളർന്ന് നിർത്തിക്കാൻ പറ്റ തന്നെ കാണുവോ അയ്യോ
ആഹ ആപൊ ഒക്കൊന്ന് വെട്ടി തെളിച്ചുംങ്ങാണ്ടി ഇതാക്കിയതാണ്
ആഹ
നമ്മള് ബാക്കിൽ ഒരു തൊടുവാണെ ഏ പിന്നെ അപ്പൊ പേടിയാണ് അപ്പൊക്കെ ഇന്നലേ ഇന്നൊക്ക ഒക്ക മുറ്റം ഒക്കെ നമ്മള നിന്നൊക്കെ വെട്ടി പുല്ലൊക്കെ പറച്ചിടന് പണി
ആ അതാണ് പേടിയാണ് അഥവാ ജനലൊക്കെ തുറന്നാല് ജനല് ജനലിൻ്റെ ഉള്ള കൂടെ ഒക്കൻ കേറി വന്ന അകത്ത്ന്ന നമ്മളറീലല്ലോ ബെഡ്ന്റെ അടീലും
ആഹ് ഉം പാമ്പ് ശല്യം തന്നെ അ ഈ വേനൽക്കും നല്ല പാമ്പ് ശല്യേനല്ലോ
ആഹ് അല്ലാണ്ട്ർക്ക് പാമ്പ് കടിച്ചാണ്ട് കുട്ടികളൊക്കെ മരിച്ച പോ യൂട്യൂബിലൊക്കെ അങ്ങനെ കാണണ്
ആഹ് പാമ്പുണ്ട് പാമ്പയും ചേരാവോ രണ്ട് മൂന്ന് പ്രാവശ്യായി ഇങ്ങനെ കാണണ്
ആഹ്
പേടിയാണ്
ആ ഞങ്ങ ആ ഞങ്ങളെ മുറ്റത്ത് അതുപോലെന്ന് ഇപ്പന്നാള് വല്ലാണ്ടായിട്ടില്ല എ് ഒരു മാസം ഒന്നും ആയിട്ടില്ല അത് മഴ പെയ്യണേന്റെ കൊറച്ച് മുന്നേയിട്ടാണ് പാമ്പ് ഇണ്ട് ഏൻ്റെ അനിയ ആ മുൻഭാഗത്തിക്കൂടെ ചെരുപ്പ് ഇടാൻ വേണ്ടി ഇറങ്ങിയതാ ഓള് ആയ ലെ വന്നതോണ്ട് ഞങ്ങള് കണ്ട് ഇല്ലെങ്കി വാ ഞങ്ങള് ഡോറാണെങ്കി അപ്പൊ അങ്ങനെ അടച്ചിട്ടും ല്ലേ അക അകത്തു കയറാത്ത ഭാഗ്യം പറയോള്ള ഓള് അപ്പ ആ ചെരുപ്പിടാനന്നാ മുൻഭാഗത്തേക്കണ് പോയതാ അടുക്കള ഭാഗത്ത് ചെരുപ്പ് കാണി ണില്ലാന്നും മുൻ ഭാഗത്തിക്ക് പോയതാ അപ്പണ്ട് ദേ ആ സ്റ്റെപ്പിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ പാമ്പ് ല് ഒ പിന്നെ ആ പിന്നെ വന്നപ്പോ അത് തിരി ഉം തിരിഞ്ഞു പോയി അയില് ബടെ ആരുല്ലേനിം ആണുങ്ങളാ പെണ്ണ് മ്മുക്ക് ഇത് ധൈര്യല്ലാല്ലോ കൊല്ലാന് ഹ് ചെറുതേനി വല്യവലി ക്കൊന്നൂല്ല ന്നാ പാമ്പന്നെയാണ് അയ്ല് എളാപ്പാന്റെ മകനെ കൊണ്ട് വിളിച്ചിട്ട് എ് ഓല് ച്ച് കൊന്ന് ആ കിട്ടി ഉം
കൊന്നേഴിഞ്ഞ മ്മുക്കൊരു സമാധാനല്ലേ
ആഹ് പിന്നെ പറയാൻ പറ്റൂല്ല ത് കുട്ട്യാണേ അപ്പൊ ഞി തിന്റെ തൊണക്കെ ഇണ്ടോ വേറെ ആ അതാ ക്കിണ്ടോന്നും അറിയില്ലല്ലോ ആഹ് പേടിയാ
ക്കിലായിട്ട് വല്യൊരു പറമ്പാണ് അപ്പൊ ന്നിട്ട് ആ പറമ്പില് തായത്തൊരു വീടുണ്ട് ആ തായത്തിന്റെ അവിടെ പെരുംപാമ്പുണ്ടായിനു കഴിഞ്ഞാ യീ മഴേ ത്ത്
ആഹ് കഴിഞ്ഞ കൊല്ലം ഞങ്ങളെവിടക്കണെ രണ്ടെണ്ണത്തിനെ പിടിച്ചു ഞി അയിന്റെ തൊണ ഞുണ്ട്ന്നൊക്കെ പറണേർ ട്ടേനു. കൊറച്ചടിയിലായിട്ട് ഉം ആ കൊണ്ടയി അതിനെ പിന്നെ നമുക്ക് ഒന്നിനും കഴിയാൻ പറ്റൂലല്ലോ അതിനെ കൊണ്ടോയി ഇടാനല്ലേ പറ്റുള്ളൂ ഫോറസ്റ്റുകാര് ആഹ്
പോ ഓല് വിളിച്ചണ്ടോലും പിന്നെ ആരും ഓല് ആ ചേ ച്ചി ആരും വിളിച്ചില്ല മെല്ലെ ഫോറസ്റ്റുകാരെ വിളിച്ച് കണ്ട് ഓല് വന്നുംങ്ങാണ്ട് കൊണ്ടു പോയി പിന്നെ അതേപല തന്നെ അതിന്റെ ഒന്നു വന്നു
ആഹ അത് പറഞ്ഞേക്കാം മലമ്പാമ്പ് ഒന്നുംല്ല രണ്ടെണ്ണം ഉണ്ടാകും പറഞ്ഞേ കാരനണം തോണാകളായി് ഉണ്ടാകും പറഞ്ഞേക്ക അതേ കറും രണ്ടന്നായിട്ട്
ആഹ പിറ്റേന്ന് വന്നപ്പോ രാത്രിയയിനി അപ്പൊ അനിപ്പ ആ ചേച്ചിക്ക് പീടിയ ഇപ്പ അയൽവാസികളെ കുളിച്ചു അയൽവാസികള് അവിടയും ഇവിടയൊക്കെ എല്ലാരോടും പറഞ്ഞ് അപ്പറം ഇപ്പുറംല്ല അലൊക്കെ എല്ലാവാരും വന്നു വന്നപ്പോ നോക്കി നി ക്കിയിനി പിന്നെ എല്ലാരും കണ്ടേക്ക് പിന്നെ ഫോറ സ്റ്റ്കാര് വന്നപ്പോത്തേന് ഇതിനെ കിട്ടിയില്ല അത് പോയി ഉം ഞമ്മള് മിണ്ടാതെ നിക്കണം ആ ആ അല്ല ആൾ ക്കാര് കൂടുമ്പളേ
ആ ആ
അല്ലെ പിന്നെ ഉണ്ട് കണ്ടാണ്ട് കണ്ടാണ്ട് നമ്മുക്ക് പിടിച്ചാ കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതൊക്കെ പോകാനൊരു പേടിയാണ് പറയുവാ മലമ്പാമ്പ് ഇ പറഞ്ഞ അമ്മാതിരി പാമ്പല്ലേ
ആ ആ
ഉം ഉം ആ അതേ
ഉം
കാടില്ല ഉ ആ കോഴിക്കൂടുക്ക് ഒക്കെ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ കോഴിക്കൂടുക്ക് വന്ന് നിന്നപ്പോളാണ് കണ്ടത് കോഴിക്കള് കൊക്കി പാറിയപ്പോ അങ്ങനെ കണ്ടതാണ് പറയാ അങ്ങനെയൊക്കെയാണ് ഐറ്റങ്ങള കണ്ടത് അല്ല അപ്പൊ പുല്ലും കാടൊക്കെ ഇണ്ടായപ്പ ആ പുല്ലും പുല്ലൊക്കെ ഉണ്ടായാലേ നമ്മളാരും അറി അല്ല ആറ്റങ്ങൾ കെടന്നാലും നമ്മള് അറിയില്ലല്ലോ അയിറ്റം അനങ്ങാതെ കിടക്കലല്ലേ അയിറ്റങ്ങൾ എന്തെങ്കിലും തിന്നാ പ്രത്യേകിച്ച് ആ അതാണ് നമ്മള് എടുക്കുകയും ചെയ്യും കയ്യോണ്ട് എടുക്കുമ്പോളെ
ആ കാടും
ആ അതാ മഴയും പെയ്താൻ ആകെ കാട് കൂട് കൂടുവാണേ ഉം ആ അതന്നെ മുറ്റത്താണെങ്കി പുല്ല് മുളച്ചാനെ ഒരു വൃത്തിയില്ലാ മഴ തന്നെയാ ഇനി ഇതിട്ടാലും കട്ട പതിച്ചാലും അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരണ് ണ്ടല്ലൊപ്പ പുല് ആഹ്
പിന്നെ ആദ്യ എന്താ ഷീറ്റ് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് റ്റോ ഉം പച്ച ഒരു പച്ച ശീറ്റ് ഇണ്ടല്ലോ അതൊക്കെ വിരിച്ചിട്ട് ആഹ് പിന്നെ അങ്ങനെ ഇടുന്നൊക്കാണ് ഞങ്ങളിപ്പ മെറ്റലാ ഇട്ട്ക്ക്ണത് അഹ് ചിപ്സലേ
ആഹ് ഞങ്ങളും മെറ്റല് ഇട്ട്ണ് ആഹ്
ആഹ് അത് അയ്ന്റെ ചോട്ടില് ഞങ്ങള് അങ്ങനെ വരാതക്കാൻ വേണ്ടി കാണ്ടിണ്ട മെല്ല ങ്ങനെ ചെയ്ത് ആഹ് അയ്ന്റെ ചോട്ട് ആദ്യം ആ പച്ചശീറ്റ് അല്ലെ പ്ലാസ്റ്റിക്കിന്റെ എന്തെലും ഷീറ്റ് ആദ്യം വിരിച്ച് ച്ച എന്നിട്ട് അയിന്റെ മേലെ
പച്ചശീറ്റ് വിരിച്ച പ്ലാസ്റ്റിക് ചെപ്പനെ വെള്ളം അട നിക്കൂലേ വെള്ളം എറങ്ങൂലല്ലോ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്താ മത്യേനിലെ ആഹ്
എനാത്തനെ പകുതിയിലേറും അങ്ങനെ ഇട്ടക്ക്ണ് ആ വാക്കിയുള്ള സ്ഥലത്താണ് പെടിപോൻന്ത്ണത്
മയണ്ട് പെയ മയോണ്ട് പെയ്താ പുല്ല് പറിച്ചനെ ഒയിവ് ഒള്ളു
ആ
ചെറിയ പുല്ലയാലും അതേണ്ട് ഉണ്ടായാല്
ആ എന്താ ആ പറച്ചാലും കിട്ടുലാ ചെലേ പുല്ലെന്നും
ആ ആ
പറിച്ചാ പോവൂല വേറെ സൈസ്
ആ ഒരു ആ ഒരു സത്യപുല്ലോ ഇപ്പ പറഞ്ഞത് ഒരു ഒരു പറ്റികടക്ക്ണ ഒരു
ആ അത് ഒരു വേരോടുക്ക നമ്മള് ഊക്കില് പറിച്ചാലും പോരുലത്
ആ ഇല്യ പിന്നെ എന്തെക്കെണ്ട്?
ന്നായിക്കോട്ടെ. ആ